ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്ക്ണ്ട്
ആഹ് സുഖയിട്ടിരിക്കാണോ എല്ലാരും?
ഓ സുഖായിട്ടിരിക്കുണു അവിടെയോ?
ആണോ ആഹ് ഇവിടെ എല്ലാരും സുഖായിട്ടൊക്കെ ഇരിക്ക എന്താ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചേ?
ഫുഡോക്കെ കഴിച്ച് ദോശ, ബീഫ് കറി അവിടെയോ?
ആഹ് ഇവിടെ ഉച്ചയ്ക്ക് ഇച്ചിരി ബീഫ് ബിരിയാണി വെച്ചു നൈറ്റ് പിന്നെ കൊർച്ച് ഫിഷ് ഫ്രൈയും പിന്നെ ബീട്ട്റൂട്ട് തോരനും, മീൻകറിയും ഒക്കെ ‌ക്കി ചൂടോടെ ആക്കി മ് പിന്നെ എന്താണ് അവിടെ മഴയൊക്കെ എങ്ങനെണ്ട് നല്ല മഴയുണ്ടോ?
ഇല്ല മഴ തോടങ്ങിട്ടില്ല വെയിലെന്നെണ് ഇവടെ അവിടെ?
വെയ്ലോ? ആഹ് ഇവിടെ മഴയൊക്കെ നല്ല രീതീല് അത്യാവശ്യത്തിന് നല്ല രീതീല് പെയ്യുന്നുണ്ടായിര്ന്ന് ഇന്ന് ആഹ് ഇവിടെ വെയില് ഇല്ല പെതു ഇപ്പം ഒരുവിധം മഴയാണ് മഴയാണ് ആഹ് ഇന്നലേം മിനിഞ്ഞാന്നൊക്കെ ഒരു വിധം മഴയൊന്നുല്ല
ഇല്ല ഇല്ല ചെറിയ പാ മഴ അങ്ങനെ ചെറുതായി പെയ്തു പോണോള്ളൂ എപ്പളെലും പിന്നക്കെ വെയിലന്നാണ്
ആഹ് ഇന്ന് പക്ഷെ ഇത് ആഹ് പക്ഷെ ഇന്ന് ഉച്ചക്ക് നല്ല രീതിൽ മഴയൊക്കെ പെയ്ത് പിന്നെ ഇന്നലെയും ഒരുവിധം നല്ലൊരു ഇന്നലെ പെയ്തില്ല പക്ഷെ ഞായറാഴ്ചയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു
ആഹ് ആഹ്
പിന്നെ പുറ പുറത്തോട്ടൊക്കെ ഇറങ്ങണ്ട ആവശ്യം ഇണ്ടായിരുന്നോ ഇന്ന്
ആഹ് ഞാനിന്ന് ഷോപ്പൂ പോയി രാത്രി വന്നത് രാവിലെ പോയി രാത്രി വന്നതാ
ഓ അപ്പം പിള്ളോരൊക്കെയോ
ഓല സ്കൂളില് വിട്ടാരെ പോയി സ്കൂള് പറഞ്ഞ വച്ചാല് പോയിട്ട് രാത്രി ഏഴരൊക്കെആയപ്പോ വന്നതാ
ഓ അപ്പൊ പിള്ളേർ പിന്നെ ട്യൂഷനക്കെ
ആഹ് ആരാ സ്കൂൾന്ന് വന്നിട്ട് അവിടെ ഷോപ്പിൽ നിന്ന് അവിടെ അടുത്ത് തന്നെയാണ് ട്യൂഷൻ സെന്റർ അപ്പം അങ്ങട്ട് വിടും
ഓഹ് അപ്പൊ നിങ്ങള് പിന്നെ ഒരുമിച്ചയിരിക്കുംല്ലേ വീട്ടിലോട്ട് വരാ
ആഹ് പിന്നെ ഒരുമിച്ച് ഇങ്ങോട്ട് പോരും
ആഹ് അതാണ് പിന്നെ ഏഹ് പിന്നെ എന്തൊക്കെയുണ്ട് ഹെൽത്തൊക്കെ എങ്ങനെണ്ട് ഇപ്പം മഴക്കാലൊക്കെ ആയതോണ്ട് പനിയൊക്കെ ഉണ്ടോ ആർക്കേലും
ഇല്ല പനിയൊന്നുംല്ലന്ന് ഞാന് ഇപ്പൊ ഒന്ന് നേരെ വീട്ടില് എന്റെ വീട്ടില് പോയിന്നത് അവിടെ ഉപ്പക്ക് സുഖല്ലാന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി ഇപ്പ വന്നതാണ്
ഓഹ് ന്ന് ന്ന് വർക്കൊക്കെ എങ്ങനെ ഇണ്ടായ്രുന്നു?
കൊഴപ്പല്ലപ്പോ, സീസൺ ടൈം ആണ്. എന്താ, സ്കൂള് തൊറന്നോണ്ട് യൂണിഫോമിന്റെ ഒക്കെ ടൈം ആയോണ്ട് തെരക്കാണ് പ്പൊ പകല് തെരക്കാണ്.
ഓ എന്തൊക്കെയാ ഇങ്ങള് സ്റ്റീ സ്റ്റിച്ച് ചെയ്യാറ് പൊതുവേ?
പൊതുവേ ലേഡീസ് ആന്റെ കിഡ്സ് ഫുള്ള് സ്റ്റിച്ച് ആക്കും.
ഈ സമയത്തൊക്കെ ഒരുവിധം കച്ചോടം ഉണ്ടല്ലേ?
ആഹ് അപ്പൊ നടന്ന ടൈം ആണ്. പിന്നെ നമ്മുക്കൊന്നാമത് ടൈം വേണം.
ഒരു ഡ്രസ്സ് ഒക്കെ തയ്ക്കാൻ ഒരു യൂണിഫോമക്കെ ആഹ് ഒരു യൂണിഫോമക്കെ തയ്ക്കാൻ എത്ര ടൈം വേണ്ടിവരും? എത്ര ദിവസം വേണം?
ഇല്ല ഇല്ല ഓന് ഏകദേശം ഒന്നര മണിക്കൂറ് ആ ടൈമൊക്കെ മതി.
ഓ അപ്പത്തേന് ഒരു യൂണിഫോമൊക്കെ അടിക്കുംല്ലേ?
ആഹ് ആ ഞാനിപ്പോ ഇപ്പൊ തെരക്കായോണ്ട് കട്ട് ചെയ്യല്ലത് വ്ട്ട്ക്ക് കൊണ്ടരും, ഇന്നട്ട് രാത്രി കട്ടീത് വെക്കും ന്നാ പിന്നെ ഏകദേശം
ഓ അപ്പൊ കട്ട് ചെയ്തൊന്നും മാറിയൊന്നും പോവത്തില്ല?
ഇല്ല അതൊക്കെ പേരെയ്തി എല്ലത്തിലും പേര് ഇതൊക്കെ എയ്തി വെച്ചിട്ടാണ് കൊണ്ടരാ.
ഓ അപ്പൊ എളുപ്പാല്ലേ.
ആഹ് കട്ട് - ട്ടി ഇങ്ങനെ കൊറച്ച് ടൈം ഇട്ക്കും. അപ്പൊ അവടെ പോയിട്ട് ഇതാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വ്ട്ട്ന്ന് വെട്ടും. പിന്നെ അവടെത്തീട്ട് സ്റ്റിച്ച് ആക്കിയാ മതി.
ഉം പിന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ പോവാ മടി ഇണ്ടോ അതോ എളുപ്പായിട്ട് ഒക്കെ പോവോ?
പോകണം ഇന്ന്പ്പൊ രണ്ടാമത്തെ ദിവസല്ലേ, ഇന്ന്പ്പൊ രാവിലെ ഇറങ്ങിയപ്പോ ടൈയ്മ് വെയ്കി ഈ വണ്ടി കിട്ടീട്ടില്ല അപ്പൊ പിന്നെ ഞാനഅങ്ങട്ട് സ്കൂള് കൊണ്ടാക്കി രണ്ടാളീം അങ്ങനെ പോയതാണ്, ഒന്ന് ലെവലാവാണ്ട് രണ്ട് മാസം വെക്കേഷൻ അല്ലേയ്ര്ന്ന്
ആഹ്
ആഹ്
എന്താ പിള്ളാർക്കൊക്കെ ഉച്ചയ്ക്കൊക്ക ഇണ്ടാക്കി കൊടുത്തെ
ല്ല ഇവല് സാധാ നോർമൽ ഗവൺമെന്റ് സ്കൂള് ആണ്
ഓ അവടെ ഫുഡ്ണ്ടല്ലെ?
ആഹ് ഫുഡോന്നും നമ്മള് ആക്കണ്ട
ആഹ്
ഇവ്ട്ന്നെന്നെ കൊട് -
ആഹ നല്ല ഫുഡ്ല്ലേ അവര് പ്രൊവൈഡ് ഒക്കെ ചെയ്യ്ന്നെ
ആഹ് ഫുള്ളൊക്കെ നല്ല ഫുഡ് കറിണ്ടാവും ഉപ്പേരിണ്ടാവും എല്ലോംണ്ട് ഭക്ഷണൊക്കെ അടിപൊളി ഭക്ഷണങ്ങളാണ് ഓരോ ദിവസം ഓരോ മെനുകളാണ്
ആഹ് ഞങ്ങളെ സമയത്തൊന്നൊരു വിധം നല്ല ഫുഡ് ഒക്കെ ആയ്ര്ന്ന് സ്കൂളിലൊക്കെ
ആഹ് ആഹ് പിന്നെ പഴം പല് മുട്ട ഒക്കണ്ട്
ആഹ് അത് ഏത് ദിവസം കൊടും പഴോം പാലും മുട്ടയൊക്കെ
അതൊക്കെ ഓരോ ദിവസം ഇഞ്ഞി നാളെ മുട്ടണ്ട് ഇങ്ങളെല് ഫോണില് വിടും പാലൊര് ദിവസം അങ്ങനെക്കെ
ആഹ് ആ എന്താ ഉച്ചക്ക് കൊട്ക്ക്‌ന്നെണോ അതോ രാവിലെ ഇണ്ടോ
അത് ഉച്ചക്കാണ് ചെല ദിവസങ്ങളില് ഓല് മുട്ട അങ്ങനെ ചോറിന്റെ കൂടെ കൊടുക്കും
പാല് വൈകുന്നേരാണ് കൊട്ക്കാ വൈകുന്നേരോ അല്ലെങ്കില് ഒര് പൈന്നൊന്ന് ന്ന് മണി ആ ടൈമ്
ആഹ് ഉം ഓർമ്മയുണ്ട് പണ്ടിങ്ങനെ ന്തോ പാലൊക്കെ വാങ്ങിച്ചിണ്ട് പിള്ളേരൊക്കെ പോകുന്നതും കുടിക്കുന്നതും മുട്ടയൊക്കെ ബാക്കി വരുമ്പോ പിന്നെ ക്ലാസ്സിസ്ണ്ടായി തരുന്നൊക്കെ ഓർമ്മയുണ്ട്ങ്ങനെ
ഞമ്മള പഴയ കാലത്തൊക്കെ അങ്ങനെ ന്നെയനി ഇപ്പ
ഉം ഉം ഉം ഉം പിന്നെ എന്തുണ്ട് പൊറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടോപ്പൊ
ഇല്ല ഇറങ്ങാനപ്പൊ ഒരു ടൈംണ് കാണണില്ലഅതാണുള്ളത് രാവിലെ വീട്ട്ത്തെ പണി ഏകദേശംക്കെ ആക്കിട്ട് പോക്പോ ഇഞ്ഞിപ്പോ ഓൽക്ക് കൊറേ ഒരുപാട് സാധനങ്ങൾ സ്കൂൾ തുറന്നുകോണ്ട് വാങ്ങാണ്ട് നാളെ പോവണം
ഓ പുതിയ ബാഗ ഒക്കെയ ആണോ ബാഗ്ബുക്
ആഹ ബാഗ് ഒരാൾക്ക് വാങ്ങീന ഒരാൾക്ക് കിട്ടിട്ടില്ല ഷൂവ് നൈസ് ചെറുതന് കേരി ചെർത്തിയോണ്ട് സാധന വാങ്ങാണ്ട്
ആഹ ആഹാ
പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ
വേറെ എന്ത ഇങ്ങനെ പ്രത്യേകിച്ച് അവിടെ മാങ്ങൊക്കെ ഉണ്ടായിനോ മാങ്ങാ സീസണെയിനല്ലേ ഇതുവരെ
ആഹ് ഇവിടെ ഇവിടെ ചെറിയ മാവാ അപ്പൊ അതിന്ന് കൊറച്ച്മാങ്ങ കിട്ടത്തോള്ളു ഒരു പത്ത് പതിനഞ്ചു പത്ത് പന്ത്രണ്ട് എന്തോ കിട്ടി അതിങ്ങനെ പുളിയൊന്നുല്ലാത്ത നല്ല മധുരയള്ള ഒരു ചെറിയ റൗണ്ട് റൗണ്ട് ആായിട്ട് സർക്കിള് പോലെ ഇരിക്കുന്ന ഒരു മാമ്പഴ പിന്നെ അല്ലാതെ നമ്മളെ റിലേറ്റീവ്സിന്റെ വീട്ടീ സക്കെ മാങ്ങിയുണ്ട് അപ്പം അതൊക്കെ. ക്കെ ഇവിടെ എത്തും അതൊക്കെ കഴിക്കും. അത് ചില മാങ്ങങ്ങൾക്കൊന്നും പുളിയേ കാണത്തില്ല പുഴുവോ ഒന്നും കാണാ.. ഇ നല്ല മഞ്ഞ കളറി ഇരിക്കുന്നതൊക്കെുണ്ട് നമ്മൾ വിചരിക്കും കടയില മാങ്ങ പോലിരിക്കും പക്ഷെ വീട്ട് മാവി പിടിക്കുന്നത.
ആഹ് ഇപ്പൊ ഒരുവിധ എല്ലാ സ്ഥലത്തും മാങ്ങണ്ടായിട്ടുണ്ട്.
ആഹ് അത അപ്പം നല്ലപല്ല പിടിക്കുന്നുണ്ട് പിന്നെ പപ്പായൊക്കെ മറ്റേറെഡ്.. ചില്ലിയുടെ ഒരു വെറൈറ്റി ഒരു പപ്പായ ഉണ്ടല്ലോ. അത് ഭയങ്കര ടേസ്റ്റ് അതൊക്കെ ഉണ്ട് അതൊക്കെവിടെ പിടിക്കും അപ്പൊ പപ്പായപൊ.. കുറേ മാസങ്ങളായിട്ട് നമുക്ക് പിടിക്കുന്നുണ്ട് നമ്മള് കഴിക്കുന്നുണ്ട് പിന്നെ ഭയങ്കര നല്ലതാണല്ലോ പപ്പായ.
പപ്പായ ആഹ്
ഉം പിന്നെ നമുക്ക് ചക്കയ ഒക്കെ ഉണ്ടായിരുന്നു പ്ലവി ഇഷ്ടം പോലെ.. പിന്നെ ചക്ക പിന്നെ മാവ് മാ.. വല്ല്യ പ്ലാവായിരുന്നു ഭയങ്കര ഇഷ്ട.. ട്ടം പോലെ ചക്.. കേക്കെ പിടിക്കുന്നത് പക്ഷെ നമുക്ക്ന്തോ വെട്ടേണ്ടി വന്ന എന്തോ ഒരു അപകട.. സാധ്യതയള്ളതൊണ്ട് വലുതായോണ്ടേ അങ്ങനെ വെട്ടി.. ആഹ് പക്ഷെ അപ്പുറത്തപ്പുറത്തൊക്കെ ചക്കൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുക്ക് കിട്ടും. അതുകൊണ്ട് അതിലൊരു വിഷയല്ല ഉം.
ചക്ക മാങ്ങ എവിടെയെങ്കിലും അടുത്തുണ്ടായാൽ മതി എല്ലാവർക്കും കിട്ടും.
ആഹ് അത പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമ്പോത്തേ നമുക്ക് കിട്ടൂലോ. ആഹ് പിന്നെ ഇവിടെ നല്ലാ വാഴയൊക്കെ ഉണ്ട് വാപ്പ ഇങ്ങനെ ഇടയ്ക്കിടക്ക് നല്ല. കൃഷിയൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെ ആഹ്.. ആഹ് എന്താണ് വഴുതനങ്ങ തക്കാളി.. ഇവിടെ മത്തങ്ങൊക്കെ ആമത് മത്.. മത്തങ്ങൊക്കെ പിടിക്കിട്ടോ ഇഷ്ടം പോയാൽ രണ്ട മൂന്ന് മത്തങ്ങ ഒക്കെ പിടിച്ചിട്ടുണ്ടോ വലുത്.
വീട്ടിന്റെ അടുത്തന്നെ ആയിരിക്കൂല്ലേ ചേരണേ?
ഇല്ല ഇല്ല ഇത് അത്ര ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇത് വളരത്തുള്ളൂ. അപ്പൊ നമ്മൾ ടെറസിലോട്ടായിരിക്കും വളർത്തി വിട. അവിടെ കിടന്ന് ശബ്ദ ദ്ധമെന്നു ഇല്ലാത്തത് കൊണ്ട് അവിടെ കിടന്ന് വളരും. ഉം ഒരു ഒരു എട്ട് എട്ട് കിലോക്കെ മത്തങ്ങൊക്കെ ഒരുട്ടക്കെ പിടിച്ചിട്ട് പിന്നെ കൊറെേ വെള്ളരിക്കാ പിന്നെ തടിയൻ കാ ഉം അവിടെ എന്തൊക്കെണ്ട്?
ഇവിടെ എന്റെ ഉപ്പ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളാണ്. അങ്ങനെ പണ്ടിന് ഭൂമി എടുത്താണ്ട് ഒരുപാട് കൃഷിയുണ്ട്. അത് തൊഴിലാണ് ആഹ് ആഹ് അത് തൊഴിലായിട്ടുള്ളരു കൃഷിയാണ്.
ഓഹ്
ചീര, പയറ്, വെണ്ട, വെള്ളരി, എല്ലാ ഐറ്റംസ് ഉണ്ട്. അത് അങ്ങോട്ട് അങ്ങനെ ആഹ് അതുന്നല്ലിയോ രാവിലെ ആഹ് ആഹ് രാവിലെ വണ്ടി വരും. വണ്ടി ലോറില് കയറ്റി അയക്കലാണ്.
ഓഹോ
അതൊക്കെ നല്ലതാണ് അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള വെജിറ്റബിൾ കഴിക്കാൻ കിട്ടുന്നില്ല നമ്മളൊക്കെ എത്ര എവിടെ ഇട്ട് വളർത്തിയാലും ഒരു വീട്ടാവശ്യത്തിന് തികയൂല്ലല്ലോ. അപ്പഴും പുറത്തുന്ന് തന്നെ വേടിക്കേണ്ടി വരും.
പ്പം അവിടെല്ലാം ഉണ്ട്. വഴുതനങ്ങാ പിന്നെ ചിരങ്ങാ - - മത്തൻ, കുമ്പളം, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവടെ ആഹ്
ഉം ശെരിയെന്നാ.
ആഹ ആ ഓക്കെയൊക്കെ.
ഓക്കെയൊക്കെ സമയം കിട്ടുമ്പഴൊക്കെ വിളിക്കാം ഓക്കെ ശരി ശരി.